ഹലോ
ഹലോ
ആഹ് പറഞ്ഞോളൂ.
ഹലോ, ആഹ്, നി കേൾക്കുന്നില്ലേ?
ആഹ്, കേൾക്കുന്നുണ്ട്.
ആഹ്, കേൾക്കാവോ?
യെസ്
ആഹ്, ഞാൻ വണ്ടി അത്കൊണ്ട് റേഞ്ച് കുറവാണ്. ആഹ്, ഞാന് എന്റെ വണ്ടി ആഹ് ഓടിക്കുവായിരുന്നു. രുന്നു അപ്പൊ അതൊന്ന് ഒതുക്കി നിർത്തി വിളിചതാണ്. കാ വാഹനമൊക്കെ ഓടിക്കുവോ? കാറൊക്കെ ഓടിക്കാറുണ്ടോ?
ഇല്ല ഓടി ക്കാറില്ല.
അത് ശരി, അപ്പൊ ധൈര്യല്ല. പഠിച്ചിട്ടുണ്ടോ?
പഠിക്കാ പഠിക്കണംന്ന് വിചാരിക്കുന്നുണ്ട്, ഇതുവരെ പഠിച്ചിട്ടില്ല. കാരണം പഠിത്തതിനൊരു ധൈര്യം എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇപ്പോഴ്ന്ന് വിചാരിക്കുന്നുണ്ട് ഒന്ന് ട്രൈ ചെയ്തോ.
ആദ്യ ഒരു കാര്യം പഠിച്ചതിന് ശേഷമല്ലേ അതിന് ധൈര്യം ഉണ്ടാവുകയോ ഇല്ലേ എന്നുള്ളൂ നമ്മള് റിയുള്ളൂ അതിന് മുൻപ് തീരുമാനിച്ചോ?
ധൈര്യം കുറവാണ് പൊതുവെ, അതുകൊണ്ട് ഞൻ ഒന്നിനും അങ്ങനെ ഇറങ്ങി നോക്കാറില്ല. പക്ഷെ ഇതിനെ നിക്ക് തീര ധൈര്യല്ല. മറ്റൊള്ളവര് പോകുമ്പോത്തെന്നെ എനിക്ക് പേടിയാവും. അത് കാണുമ്പോ അപ്പൊ എനിക്ക്. അതിനുള്ള ധൈര്യം ഇല്ലന്ന് തോന്നുന്നു ന്ന്.
സൈക്കിള് ചവിട്ടോ?
ആഹ് സൈക്കിള് ചവിട്ടും.
സൈക്കിള് ചവിട്ടുമ്പോ ആഹ്. അല്ല സൈക്കിൾ ചവിട്ടുമ്പോ രണ്ടു ചക്രവും മുന്നോട്ട് നീങ്ങും അതിനനുസരിച്ച്. നമ്മൾ മുന്നോട്ട് പോകും അതേ ഒരു രീതി തന്നെയാണല്ലോ ഈ. കാറിലും ബൈക്കിലൊക്കെ ഉള്ളത്. ഏ അത്ര അത്രത്തോളം.
ബോയ്സിന്റെ അത്ര എനിക്ക് തോന്നുന്നു ഗേൾസിന്.
ആ കാലൊക്കെ മാറിയില്ലേ?
മാറി ഇപ്പം ആ ഇതൊന്നും. അറിയാത്ത ഗേൾസ് ഒന്നും ഇല്ല. നമ്മളുടെ ഇവിടെന്നും ആരുല്ല അറിയാത്ത. എല്ലാരും സെൽഫി ഇൻഡിപെൻറ് ആകാൻ വേണ്ടിട്ടുള്ള ഇതിലാണല്ലോ. ആരേം ആശ്രയിക്കാതെ ജീവിക്കാം.
സെൽഫ് ഇൻഡിപെൻഡന്റ് അത് സത്യം പറഞ്ഞാല്. ഇതൊക്കെ വിദേശ രാജ്യങ്ങള് എല്ലാരും ചെയ്യുന്ന നമ്മുടെ. മാത്രമാണ് അഈ സ്ത്രീകൾ ചെയ്യുമ്പോ അത് അത്ഭുതമാക്കി മാറ്റുന്നത്. എന്താ പറഞ്ഞാ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഡ്രൈവ് ചെയ്യണം എല്ലാ ഇപ്പം അതിന്റെ ഇപ്പൊ ടയർ മാറ്റാനാണെങ്കിലും അതിന്റെ മെക്കാനിക്കൽ ജോലി ഇതൊക്കെ. മനുഷ്യരെ എല്ലാവരും ചെയ്യേണ്ടതാണ്. അല്ലാതെ അതിന് ആണും
ആഹ് ശെരിയാണ്. അതെ അതെ പക്ഷെ നമുക്ക് നമുക്കൊന്ന് കേരളത്തിലാ തോന്ന്ണു ഇതൊക്കെ. വ് ബോയ്സിന് മാ ആണുങ്ങൾക്ക് മാത്രംള്ള ഒരു ഇതാണല്ലോ, നമുക്ക് ഒരു ചിന്താഗതിയാണല്ലോ. ഈ യിടെ കാണുന്ന്ണ്ട് ഇപ്പൊ പിന്നെ എല്ലാരും. ചെയ്യുന്നുണ്ട്.
ഓക്കെ അപ്പൊ, സാധാരണ എനിക്ക് കാറിനോട് ഭയങ്കര പ്രിയം അല്ലെങ്കിൽ ജീപ്പിനോട്. വീട്ടില് നേരത്തെ മഹീന്ദ്രയുടെ ജീപ്പ് ഉണ്ടായിരുന്നു. അതായത് ആഹ് ആഹാ നമ്മളെ ഈ ഫോറസ്റ്റിലൂടെക്കെ പോകുന്ന തരം ജീപ്പ് അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ, ചെറുപ്പത്തിലൊക്കെ അത് പിന്നീട് കൊടുത്തു. ഇപ്പൊ അത് ആലോചിക്കുമ്പോ ഭയങ്കര സങ്കട. അപ്പം ജീപ്പിനോട് അല്ലെങ്കില്. അങ്ങനെ ഉള്ള വാഹനങ്ങളോട് എനിക്ക് ഭയങ്കര പ്രിയണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓടിക്കാൻ അറിയില്ലെങ്കിലും. കാറിനോടൊക്കെ ഇഷ്ടുണ്ടോ വീട്ടില് ഏത് കാറാ ഉള്ളത്?
നമ്മള് ഹസ്ബൻറിന്റെ സ്കൂട്ടിയയാണ്ള്ളത്. പിന്നെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തൊണ്ട് പിന്നെ അത് വേറെ എന്താ പറയാ. ആഹ് എന്റെ ഉപ്പക്കെങ്ങനെ യൂസ് ചെയ്യും. പിന്നെ എന്റെ സ്വന്തു ഉപ്പ ഹ് ബൈക്കാണ് എപ്പഴും ചെറുപ്പം ഞങ്ങള് ചെറുപ്പം മുതലെ ഇങ്ങനെ ബൈക്കാണ്. ഉപ്പന്റെടുത്ത് സ്വന്തമായിട്ട് എപ്പഴും ഒരു ബൈക്ക് ഉണ്ടാവും. ആൾക്ക് ബൈക്കിനോട് ഭയങ്കര പ്രിയാണ്. അപ്പൊ അങ്ങനെ ബൈക്ക് കണ്ടിണ്ട് എനിക്ക് ബൈക്കിനോട് കൂടുതൽ ഇഷ്ടമാണ് ബൈക്കിലാണ്. സദ് യാത്ര പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
കാറുകള് കാണാനൊക്കെ ഇഷ്ടമാണ്. യാത്ര ചെയ്യാനും ഇഷ്ടമാണ്. അല്ലാതെ വലിയ ക്രേയ്സൊന്നും ഇല്ല. നമ്മള് എനിക്ക് രണ്ട് ബോയ്സ അപ്പം അവര് എനിക്ക് രണ്ട് ബോയ്സാ അപ്പം അവര് എനിക് പറഞ്ഞ് തരും അത് ഓരോ ഓരോന്നിന്റെ പേരൊക്കെ ഉള്ളത് എനിക്ക്. എനിക്കങ്ങനെ അറിയില്ല. അപ്പ ഞൻ ചോദയിക്കും നിങ്ങള്തൊക്കെ എവിടുന്നാണ് പഠിച്ചതന്ന്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളിങ്ങനെ കണ്ടു പഠിച്ചതാണ് നമ്മള് അങ്ങനെ അതിനെ കുറിച്ച് ശ്രദ്ധിക്കാറില്ല. എനിക്ക് തോന്നുന്നു നിങ്ങള് ആണുങ്ങളാണ് വണ്ടികളെ കുറിച്ച് കൂടുതൽ. തലായിട്ട്